ആഹ് ഇപ്പൊ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
പിന്നെ എന്താ വർത്താനം. സുഖം തന്നേണ് സുഖം തന്നേണ്.
മായൊക്കണ്ടവിടെ
ഇല്ലല്യ ഇന്ന് മഴ ഇല്ല
ഞമ്മള ഇവടെ മഴ ഇള്ളേ. രാവിലെ ഒന്നും മഴ ഇല്ലേനു. ഇപ്പൊ നല്ല മഴേനു
ഇന്നാലു ഇന്നലെ മിനിഞ്ഞാന്നാണ് നല്ല മഴ ഇപ്പം വെയിലറ്ക്കുന്നത്. ഇപ്പൊ കാലാവസ്ഥ ജൂൺ ജൂലൈ മാസം
ക്കാണ് ഇൻക്കാണെങ്കി കാലാവസ്ഥേനോട് ഭയങ്കര പനി കഫകെട്ട് കൊരാ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ടെസ്റ്റിങ് ആകെ മൊത്തത്തില്
ഇപ്പം സമയം പറയാണെങ്കി രോ രോഗത്തിന്റെ ഒരു ഇതാണല്ലോ ടൈം മഴക്കാലത്ത് രോഗം അഹ് പിടിപെടുന്ന രോഗങ്ങളാണല്ലോ
ഒന്നാമത് വെള്ളം കുടിക്കല് കൊറവാണ് അപ്പ ടെസ്റ്റ് ചെയ്തപ്പല് ബ്ലഡ് ത്തിലും പ്പൊ ഇത് ഇൻഫെക്ഷന് അങ്ങനക്കായ പ്പൊ ഭയങ്കര എടങ്ങേർലായ്ന്നു. ഇന്ന് തല പൊന്തിറ്റെ ഇള്ളു
എന്താണ്, എല്ല പ്പെ ആഹ് കാരണം ഇപ്പ എല്ലാ സ്‌കൂ പിറ്റൽലും ആഹ് എവിടെ ചെന്നാലും കുട്ടികൾക്കാണെ വെല്ല്യോൽക്കൊക്കെ പനിയാണ്. പിന്നെ കാലാവസ്ഥ അനുസര്ച്ചുള്ള രോഗങ്ങളല്ല
ഉം
മാറ്റങ്ങള്ണ്ട്. കാരണം ആദ്യൊക്കെയ്നി ബെ മഴത്ത് പിന്നെ പനിയൊക്കെ. ഇപ്പം മഴ വെയില്ന്നൊന്നുംല്ല ഏതു നേരത്തും പനിണ്ട് ചി ചിക്കൻ ബോക്സ് മഞ്ഞപ്പിത്തം മൊണ്ടി വീക്കം ഇതൊക്കെ ഇപ്പൊ വ്യത്യസ്ത രോഗങ്ങളൊക്കെ ക്കങ്ങനെ വന്നോണ്ട്ക്കാണ്ലെ
ളന്നെ ഇപ്പ മായണ്ടും ഇപ്പ ആണെങ്കിൽ ഡ്ര ഇപ്പളാണെങ്കി ഞമ്മള് ഒണങ്ങാ എത്ര പണി ഇടണൊ ഇപൊ വാഷിംഗ മെഷീനോട് ഇല്ലാ കഥയാണെങ്കിലോ കുടുങ്ങി
ഇൻക്കാ അങ്ങൻത്തെ ആള് ഇണ്ടോ വീട് കാരണം അതില്ല്യാത്തോല് ണ്ടാവൂല അപൂർവമാണ്
ആഹ് അതെന്നെ വാഷിംഗ് മെഷീൻ ഒക്ക അപൂർവ്വം ഇണ്ടാവല് വീട്ടിലൊക്കെ?
ആഹ് അതാ പർഞ്ഞെ ഇപ്പാരായാലും ഇപ്പത്തെ സാഹചര്യത്തില് ആരും വാങ്ങി പോകും
അതന്നെ പിന്ന ഉം ഒന്നാമത് യൂണിഫോമൊക്കെ ആവുമ്പളേ കുട്ടിയോൾക്ക്. എന്നും യൂണിഫോം ആവുമ്പളാണ് ഭയങ്കര ബുദ്ധിമുട്ടാവ്ണത് ആ ടൈമ്.
പക്ഷെ ല്ല വേറള്ളതും അസ് ഇന്ന് ഡ്രെസ്സിന്റെ മാതിരി അല്ലല്ലോ യൂണിഫോം
യൂണിഫോമ് നിർബന്ധാണ് ഇന്റെ മോൾത് കേ ജി സെക്ഷൻലായോണ്ടെയ് ഓക്കെന്നും യൂണിഫോമ ഇതൊണക്കണെങ്കിൽ ഞാൻ ഫാന്റെ ചോട്ടില് വെക്കണം
അതങ്ങൻതന്നേണ് രാ
എന്നനെ തിരുമ്പ പണില്ല ചിക്കാനാണ് പണി ഒണങ്ങി കിട്ടണല്ലോ? തിരുമ്പ എത്ത ഒരു പണിയുണ്ടാവൂല തിരുമ്പി ഇപ തിര്മ്പിയണ്ട് ചിക്കാന് ഒണങ്ങി കിട്ടണം
ഒണങ്ങി കിട്ടാ അത് മട്ക്കി വെക്ക ഒക്കേ അതാണ് അതിനും കുടി മിഷ്യനാണ് ഇനി വേണ്ട്യേത്
അതെ അതെ മിഷേനാണെങ്കി വേങ്ങട് സ്വിച്ചിട്ടാ കെയ്ഞ്ഞി സംഭം കെയ്ഞ്ഞ് അതങ്ങനല്ലല്ലൊ?
പിന്നെ വേറെന്ത ഇൻക്ക് നാലാള്
നാലാള് അപ്പൊ യൂണിഫോം തോന ണ്ടാവല്ലൊ?
ആഹ് യൂണിഫോം അ തന്നെണ്ട് പിന്നെ യൂണിഫോമിന് പറയണ്ട യൂണിഫോമൊക്കതാ ഒത്ക്കി ഇന്ന് ഇപതാ വെയില് കണ്ടിട്ട് വാർപ്പിന്റെ മോൾല് ചി ക്കിട്ത്തുകൊണ്ട്
പിന്ന മഴ രുമ്പോതിന് ഓടലും ഇൻക്കൊക്കെ ഓടുമ്പോത്തിന് സ്ലിപ്പാവല അവടെ മയ വള്ക്ക്ണ സ്ഥല അവളെ മയൂടിം പെയ്ത ഈ ഡ്രസ്സും കൊണ്ട് അവടെ ഒറ്റ ഈച്ച
അല്ല പെട്ടന്ന് മഴണലൊ പെയ്യ്ന്ന്
ആഹ് ഒരു ടൈംമ്ന്ന് സ്പോട്ട് നിക്കൊന്നില്ല. നമ്മള് വേറെ എന്തെങ്കിലും പണിയിലെര്ക്കു അവിടന്ന് ഓടണം ഇങ്ങോട്ടേക്ക് ഓട്ട മത്സരം നടത്തണതനതിരിയ അതിലൊക്കെ ഫസ്റ്റ് നമ്മക്ക് കിട്ടും ഇങ്ങനെണങ്കി
പിന്നെ വേറെന്തണ്ട എന്ത് എന്ത് വർക്കിയ്യുന്നുണ്ടോ?
ഞാന് ഞാന് ഹൗസ് വൈഫെന്നു പിന്നെ ഞാന് ഏ ഫാർമസിസ്റ്റൂഡിയാണ്
ഏ ഏഹ് വർക്ക് വർക്ക് ചെയ്തിരുന്നോ കല്യാണം കഴിഞ്ഞ ശേ
ഇല്യ ഇല്യ ചെറിയ മക്കളായോണ്ടേ ആദ്യം ചെയ്തിന്നു കല്യാണം കഴിയാത്ത മുമ്പ്. ചെയ്തിന്നു ഇപ്പ ചെയ്യുന്നില്ല ഇപ്പ ചെറിയ മക്കളാണ് ആഹ് ഇപ്പൊ ഫാർമസി ഞാനെ ഡീ ഉം ഗ്രീ ഫാമ് പ്ലസ് ടു കഴിഞ്ഞിട്ട്. പ്ലസ് ടു കഴ്ഞ്ട്ട് ഡിഫാമ് പിന്നെ ചെറ്യേ മക്കളായൊണ്ടേ ഇന്റെണ് രണ്ടും അടുത്തട് ത്ത്ള്ള ഡെലിവറി ഏയ്ര്ന്നു. അപ്പോ ആ ഒന്ന് കേ ജീലു ഒന്ന് അംഗനവാടിയിലുവാ
ആഹ് അതാണ് അപ്പ പിന്നെ ആഹ് ആഹ് അപ്പ പിന്നെ എന്തായാലും പോകാൻ കഴിയില്ല പിന്നെ മ ആഹ് അല്ല പിന്നെ മക്കള് വല്തായിട്ട് പിന്നെ പോകാൻ പറ്റൂ
അപ്പൊ അവർക്കാവുമ്പ ഞമ്മള് ഞ ഷോപ്പിലേക്ക് പോവ്വാണെങ്കിലും അവർക്ക് ആ ടൈമിംഗ് നിക്ക് സ്യൂട്ടാവൂല മൂന്നരക്ക് ഓല്ക്ക്‌ മൂന്നരക്ക് ഓൽക്ക് നെയ്സറി ആണെങ്കിലും അംഗനവാടി ആണെങ്കിലും മൂന്നരക്ക് വിടും. പഷേ ഞമ്മളെ ഷോപ്പില് പോകുമ്പോ ഒര് അഞ്ച്മണി അ ഒര് ആറ്മണി ആ ടൈമിലേ വിടൊള്ളൂ.
അല്ല പ്രായം അതുക് മാനി
നാത്തൂൻ ചെറുതാണല്ലോ ഓലെ പ്രായം ചെറ്തുംആണ്. ഓൽക്കെന്താ പറയാള്ള ശേഷി ഇല്ല്യാണും
ആഹ് ആഹ്
ഓല്ക്കെന്താന്ന് അറിയണ്ട പ്രായ ആയ്ട്ടില്ലല്ലോ.
ആഹ് ശെരിയാണ് എന്താന്ന് പറയണേ എങ്ങനൊയാലും ഒരു ഏകദേശം ഒര് നാലഞ്ച് വയസ്സൊ
അങ്ങനെ അങ്ങനെ ആക്മ്പ ഞമ്മക്ക് കൊഴപ്പല്ല ആ ഓക്കെ ഇതയ്ന്റെ ഉള്ളിലാക്മ്പളാണ് പ്രശ്നം വര്ന്ന്.
ആഹ് ആഹ് ഇവരാസ്
പിന്നെ എന്തൊക്കെയ്ണ്ട് ഇങ്ങളെ വീട്ട്ലെ എന്താ കുട്ടികളൊക്കെ വല്യ കുട്ടികളാരിക്കുംല്ലെ?
മോ വല്യദ് ഒമ്പതാം ക്ലാസ്സിൽ എത്തിട്ടൊള്ളൂ പിന്നെ അയ്ന്റെ ശേഷം ഏഴില് പിന്നെ അയ്ന്റെ താഴെള്ളത് രണ്ടില് പിന്നെ നെയ്സറില് നെയ്സറില് ചേർത്തിട്ടെള്ളു. ഇകൊല്ലം മൂന്ന് വയസാവ്ന്നൊള്ളൂ ആഹ് അത് പറയണ്ട. ഇദ് വീട് അല്ല വീടിന്റെ തൊ തൊട്ടരിത്താണ് നേഴ്സറി രാ തലേന്നെ തൊടങ്ങും കരച്ചില് ഞാൻ നാളെ പോകില്ലട്ടൊ കാരണം എന്താ മൊബൈൽ കണ്ട് കുത്തിരിക്കാനാണ്.
അതാണ് ഫോണ് കിട്ടിയ റബ്ബേ ഫോൺന്റെ ആൾക്കാരാണ് ഇന്റെത് രണ്ടും ഫോൺ ഒന്നിനും ഫോണ് കിട്ടാ തർക്കാണ് ഇവ്ടെ ഒറ്റയേറ് ക്കെ എറിയും ചെല നേര
ഈ ഇപ്പഴ്ത്തെ മക്കള് ഫോണിന് വേണ്ടി
ഫോണിന് വാണ്ടി ജീവിക്ക്ണ ‌ പൊറത്ത്ള്ള കളിയൊന്ന് ഞമ്മളെ കാലത്തൊക്കെ പൊറത്ത് ചേരട്ട വെച്ചൊക്കെ കളിയായ്നു ഇത് ചേരട്ട ഇങ്ങള് കൾച്ചോളി നിക്ക് ഫോണന്നാ മതി അറിം ഞങ്ങള് ചേരട്ടെ കൊണ്ട് കള് ചോളി ചേരട്ടെ കൊണ്ട് കളിച്ചോളി ഞമ്മക്ക് ഫോണ് മതി
ഉം എല്ലാർ
ഞമ്മള് ഫോണ് കൊണ്ട് കളിച്ചൺ ആഹ്. ഇന്നട്ട് ഞാൻ മ മറ്റോക്ക് ഫോൺ കൊടുത്ത് കയ്ഞ്ഞാല് ഇബടെ അപ്പോത്തിന് പെണങ്ങലും നേലോളി തൊടങ്ങും. ഇവ്ടെന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാത് അത് കഴിഞ്ഞ് മറ്റോൾത് ക്കുമ്പോത്തിന് ഇവിടെ ഇങ്ങൾ എനിക്ക് ഫോണന്നീലല്ലോ ഓ
ആഹ് അത് തന്നെ അതൻ അവർക്ക് കമ്പ്ലൈന്റാ ഉം. എന്താ ചെയ്യ എല്ലോടുത്തുള്ള സ്ഥിതിയാണ്.
ത്യകിച്ച് ഇനിക്ക് കൊ കൊടൊന്നും വേണ്ട മഴ പെയ്തിണ് സ് സ്കൂളിൽ പോകണ്ട ഇന്ന് ലീവാണ് ഇന്ന് ടീച്ചർ ഒന്നും ഇല്യാന്ന്.
ഹ്‌ ഹ് എന്ത് ചെയ് ഉം ഉം ലീവ്ന്ന് അല്ല മക്കളാണ് ലീവ് നോക്കി നിക്കുകയും ചെയ്യാണ്.
ആഹ് അതാണ്. പണ്ടൊക്കെ നമ്മള് പഠിച്ചാ മതേനി പഠിച്ചാ പോയാ മതിനി എന്നാ പറയാ. ഇത് തല തിരിച്ചിട്ടാ ഓ ഇൻക്ക് അങ്ങട്ട് പോവേ വേണ്ട. ലീവ് കിട്ടിയാ അന്ന് വരും
കുട്ടികൾക്കിപ്പോ ആഹ് അതുതന്നെ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളാണ് ചില നേരത്ത് ഇഷ്ടങ്ങള് ചിലവർക്ക് പോകാൻ ഇഷ്ടമായിട്ടും ചിലവർക്ക്
ചിലവൾക്ക് ഇപ്പോ അതെ അതെ ഇവിടെ സ്കൂൾ വണ്ടി വരണെങ്കിൽ കൊറച്ച് നടക്കണം. കുറച്ച് നടന്ന് നടത്തുമ്പ ഇന്നും നടക്കാതെ കഴിഞ്ഞുള്ള സമാധാനമായി. ഓഹ് ഉമ്മച്ച അങ്ങോട്ട് എണിപ്പിക്കൊന്നും ഇല്ലല്ലോ രാവിലെ ഉണ്ടാവു തൊടങ്ങൂ എനീപ്പിച്ചാന്. ഉം. എണിക്കാൻ ഭയങ്കര മടിയാ. പിടിച്ചു വലികണം തണുപ്പുടിയാവുമ്പം അതികാ
ഒരു ഇത് നോക്കുവാണ് വച്ചാൽ പാവാണ്. കാരണം അത്ര നേരത്തെ എന്നിച്ച് കുളിച്ച്പോകുവ പറയും നമ്മളാരങ്കിലുംനല്ല തണുപ്പട്ട് ആകു കൊള്ളും പിന്നെ പറയണ്ടയാ ണ്ടല്ലോ ഊര് അതാ പറഞ്ഞത്.
സ്കൂള്പോകും വേണ്ടേട്ടോ ടൈമിന് അവിടെ എത്തിയില്ലങ്കില്ബസ് ബസ് പോകുകയും ചെയ്യും പിന്നെ ഓളേ കൊണ്ടാക്കേണ്ട അവസ്ഥയിലേക്കാ പിന്നെ പോണത്.
ആഹ് ഇവരെപ്പ എന്താ ചെയ്യുന്നത്?
ഇപ്പോ ഷോപ്പിലാ ഷോപ്പിലാ ഷോപ്പിലാ. ഈ കേക്കിന്റെ ഒക്കെ ഷോപ്പിലാ ആഹ് പിന്നെ കേക്ക് ഐറ്റംസ് ഒന്നു നമ്മുക്ക് പഞ്ചല്യ കേക്കിന്റെ ആയത് ആഹ്
ഫുഡ് ഐറ്റംസ് കേക്കോ അങ്ങനെന്താ ഉണ്ടാക്കുവോ നിങ്ങള്?
ഞങ്ങള് കേക്ക്ക്കെ ഞാനീ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം എനിക്ക്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനത്തെ കഴിവ് ഭയങ്കര ആഗ്രഹാ ഫുഡിലോടെ ആഹ് ഫുഡ് എനിക്ക് അങ്ങനൊന്നു ഇല്ല. എല്ലാത്തിനും ഇങ്ങനെ തലയിടാം ഉസാറാ അത് തന്നെ. എന്റെ മോള് എല്ലാത്തിലും പറയും എല്ലാത്തിലും തലയിടും ഉമ്മച്ചി. എന്നാ ഇത് എങ്ങലു ഉണ്ടാക്കി നോക്കു പറ
എന്താ പറയാ ഓരോത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ? താല്പര്യം ഉണ്ടാവും. ഓ അതാ പറഞ്ഞത് എല്ലാം ട്രൈ ചെയ്ത് നോക്കും എല്ലാ ഫുഡ് ഉണ്ടാക്കും. ഓ അത് തന്നെ ഓ എല്ലാം ചെയ്ത് നോക്കും എ എന്താറിയോ നന്നാവ് നന്നാവോ അറിയും.
ന നന്നാവൂ ചിലവർക്ക് നന്നാവുള്ളൂ ചിലത് നന്നാവൂല. അങ്ങനെയാണ് അപ്പൊ എന്നാലും നമ്മൾ ട്രൈ ചെയ്യണം. അന്നെ പരിശ്രമയം പരിശ്രമം നമ്മള് ഒരിക്കലും ഒഴിവാക്കാരുത് പരിശ്രമ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം.
ത്തിന്റെ വിജയം
അതെയതെ അത് ആ പരിശ്രമം ഇല്ലെങ്ങി ഒരു അതെ തോൽവി വിജയത്തിന്റെ ആദ്യ പടിയണ്ന്നൊക്കെ പറയല്ലോ അഹ് പരിശ്രമല്ലാതെ വിജയിക്കാൻ കയ്യൂല
ആഹ്
ആഹ് പിന്നെ ഇപ്പൊ മക്കളൊക്കെ കളിക്കായിരിക്കൂല്ലേ
ദാപ്പൊ കൊറച്ചൊരു വെയിലിന്റെ തക്കണ്ട് അപ്പൊ പിന്നെ ഒരു വെയിലിന്ന് പറില്ല മഴല്ല അപ്പൊയ്നൻസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാണ് ചെയ്യുന്നത്
കുട്ടികള് പിന്നെ അകത്തിർന്ന ഇപ്പത്തെ കുട്ടികൾ അകത്തന്നെ ഇരിക്കലും ഉണ്ടാവുള്ളൂ ഇപ്പത്തുട്ട്യാളട കാ അത് കാണണെങ്കിൽ ഫോണ് ഓഫ് ആക്കിക്ക്യാ മതി നെറ്റൊക്കെ കഴിഞ്ഞണെങ്കിൽ മാത്രമേ കുട്ട്യാള കാണുള്ളൂ ആ അതെ അതെ ആ ഒറപ്പണിന്റെ ചെറുതൊക്കെ ഫോണ് കിട്ട്യാ പിന്നെ ആ ഭാഗത്തേ ണ്ടാവൂല്ല സൈലന്റ് ആയിരിക്കും ആൾ മൊത്ത സൈലന്റായിരിക്കും അല്ലെങ്കിൽ സൈക്കിളും കൊണ്ട് ണ്ട് അങ്ങട്ട് പോവാ സേക്കളും കൊണ്ടത്തൂടെ ഇങ്ങട്ട് വര അങ്ങൻത്തെ ഒച്ച പാടായിരിക്കും ക്ഷ് ഫോണ് കിട്ട്യ അതൊന്നും വാണ്ട അറ്യന്നല്ല ആള് ഇവിടെ ഇള്ള കാര്യം അറീല്ല എവിടോ പോയ പോലെ സൗണ്ടൊന്നും കേക്കൂല ഇത്ങ്ങനെ കണ്ട് മുഴ്ങ്ങി നിന്ന് ണ്ടാവും ആള് അങ്ങനത്തെരവസ്ഥണെ ഇപ്പത്തെ കാലഘട്ടും അങ്ങനാണ് ഫോണ് ടെക്നോളജിക്കൽ പരമായി പുരോഗതി വന്ന് കഴിഞ്ഞ കാലഘട്ടാണല്ലോപ്പോ
കാരണം ഒല്ക്ക് അയ്നൻസരിച്ച് പുരോഗതിണ്ട് ട്ടോ കാരണന്റെ ഫോണിനെ കുറിച്ച് ഏത് ഡൗട്ടു ഓരോട് ചോയ്ച്ചാറിയാം
അതെ എല്ലത്തിലും ഇപ്പൊ പുരോഗതിയാണല്ലോ ഇപ്പൊ കുട്ട്യേക്ക് ബു ബുക്ക്ട്ക്കാൻ മട്യാ ബുക്ക്ട്ക്കാൻ മടിയാ സ്കൂളൊക്കെ ബുക്ക്ട്ക്കാൻ പറഞ്ഞാല് ഇങ്ങള് പഠിച്ചോളി ഇൻക്ക് ഫോണ് മതിട്ടോന്ന് ആദ്യ ഇന്നോടതാ പറയാ ഫോൺ ണ് മതി ഞാൻ സ്കൂൾക്ക് പോണെങ്കിൽ ഇങ്ങള് ഫോണ് തരോ ഇന്നാ ഞാൻ പൊയ്ക്കോളാം
എന്താന്ന
അ അപ്പൊ ഞാൻ പറയു ഞാൻ ലാപ്ടോപ്പും ഫോണ് ടേബും അയ്ല് വെച്ചരാ ബുക്കിന് പകരം ബുക്ക്ണ്ടോണ്ട ഇത് മാത്രം കൊണ്ടൊയ്ക്കോറിം
ശരി ഇപ്പക്കെ പെൻ അതിന് അതിന്റെ ഉള്ളില് ജീവിക്ക്ന്ന കുട്ട്യേളാണത്
ആഹ് ഫോണ് മതി ഇങ്ങൻത്തക്കൊരു മൈൻഡാണ് ഇപ്പൊ കുട്ട്യേക്ക്
ആഹ് ഇപ്പ ഇന്നത് ന്നല്ല ഏത് കുട്ട്യേളും ചോയിച്ചാ ഫോണ് പറേ പറിം ഏഹ്
എല്ലാർക്കും ഇപ്പൊ ഫോണ്നോട്ള്ള ഒരു അഡിക്റ്റ അഡിക്റ്റേഷനാ ഫോണു ആയിട്ട്
ഹം
ഇതിന്റുള്ളില് ഇങ്ങനെ സ്ട്രോളെയ്യാലോ
ഉം ഏഹ് എൽ എല്ലും ഇട്ക്കാ ഓൽക്കാറ്യാ നമ്മളേ റ്റാളും കൂടുതലറ്യാ
ഫോണ് നമ്മള് കൊട്ത്താ മതി ലോക്ക് വരെ ഓല് പൊട്ടിച്ച് കയ്യ് തരും അത്രക്കും ചെറ്യേ മക്കളാണെങ്കിൽ വരെ ഓൽക്ക് ടെ പരമായി ഓലെ ബുദ്ധി വളരാണ് ഫോൺമ്മല് എന്ത് കളി ഞമ്മക്ക് തൊറ്ക്കാനറിയാത്തൊക്കെ ഓല് തൊറ്ന്നരും
ആഹ് അറിം അവര്ക്കാണ് മുൻ മുന്ന് എന്തിനെ കുറിച്ചും സംശയം നമ്മളെ നമ്മളെ വീടില്ള്ള കുട്ട്യേളെ കയ്യ് കൊട്ത്താ മതി ഓര് നന്നാക്കി തെന്നോളും
അതെ അതെ ആ ഓല്ക്കെല്ലു അറിയാ ഞമ്മളെ കാ ട്ടി കൂടുതലോല്കേക്കു അറിയ ഫോണ് യൂസിയല് നമ്മള് കൂ ട്തലാണെങ്കിലും ഓല് കൊറ്ച്ചേരം യൂസെയ്താണെങ്കിലും ഓല്ക്കാ ഫുള്ള്റിയണ്ടാവാ
ആഹ് ആഹ്
അങ്ങൻത്തൊര് അവസ്ഥയിലേക്കാണിപ്പ ഈ സാഹചര്യം കടന്ന് പോവുന്നേ